ഹലോ
സൗണ്ട് ക്ലിയർ ആണോ
ആഹ അതെ
രാത്രിക്കാത്ത ഫുഡൊക്കെ കഴിച്ചാ
ആഹ ഫുഡ് കഴിക്കാൻ നിക്ക
ഇന്റെ സുഖമാണ് മക്കൾക്കൊക്കെ ഫുഡ്‌ കൊടുത്ത് ഞാനും കഴിച്ചു കഴിഞ്ഞ് ഇപ്പ എങ്ങന മക്കളൊക്കെ ഉറക്കൊണ്ടിരിക്കുന്നു നാളെ സ്കൂൾ മദ്രസഒക്കെ ഉള്ളതല്ലേ ആ അപ്പൊ പിന്നെ നേരത്തെ അവര് കിടന്ന ഒറങ്ങാൻ നോക്കും
ആഹ രണ്ടു ദിവസം ലീവല്ലേ ലീവല്ലേ ഇനോ
ഉം ഉച്ചക്കൊക്കെ് രാവിലെയൊക്കെയന്ന് പറഞ്ഞാ ബഹളം തന്നെയായിരുന്നു സ്കൂളില്ലെങ്കിൽ വീടൊരു
ആ ബഹളാണ് ആഹ എത്ര ആളണ്ട്
രണ്ട് പേര് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒക്കെയാണ് വല്യ മക്കളാ ഒരാൾ ഒമ്പതില് പഠിക്ക ഒരുതൻ അഞ്ചാം ക്ലാസ്സിൽ
ആഹ
ഇന്ന് പിന്നെ പൊതുവെ രാവിലെക്കെ മഴ ആയിരുന്നു അപ്പൊ കൂടുതല് പുറത്തു ഇക്ക ആയിരുന്നു പിന്നെ വൈകീട്ടൊക്കെ പിന്നെ മഴ പെയ്തോ തുടങ്ങിയത് ഇപ്പൊ കുറച്ച മുമ്പേ കൂടെ മഴ നല്ല പേദപർങ്ങി
ആഹ ആഹ അ രാവിലെ പിന്ന കുറച്ചൊക്കെ ഉണ്ട എവിടെയും മയാ ഇന്നലൊക്കെ നല്ല വെല ആയിന്നള്ളൂ ഞാനൊക്കെ
ആഹ് ഇവിടെ അങ്ങെ പിന്നെ പൊതുവെ എല്ലായിടത്തും ഒരു വെയിലുള്ള കാലാവസ്ഥ തന്നെയാണ് എല്ലായിടത്തും മത്തും പറഞ്ഞഞ് കേട്ടിട്ടുള്ളു വർഷക്കാലത്തിന്റെ ആ ഒരു മട ഫീലിംഗ ഇല്ല ഇപ്പൊ നമ്മള് വർഷക്കാലത്ത് ഒന്ന് പെയ്ത് തോരും പിന്നെ എങ്ങനെ തുള്ളിയിട്ട് പിന്നെ ബേ ണ്ടരിക്കും അങ്ങനെ നൽക്കാതെ ഭേദം കൊണ്ട് തന്നെയാണ് നില വർഷത്തി ത്തിലുണ്ടാവാറ്
ആ കഴിഞ്ഞ രണ്ട് ഒരാഴ്ച മുന്നക്കെ രണ്ടു ഈസം നല്ല മയയായീന്
ഉം അന്ന് ഇവിടെ ഇടിയും കാ റ്റ്ന്നൊക്കെ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇണ്ടായിരുന്നു
ആഹ് ഇവടെ ഇങ്ങനെ ഇടി പോയില്ലേ പിന്ന എന്താ എന്നണ്ട്
പിന്നെ മഴ ഇതൊക്കെ വ രുമ്പോ പേടിയാണ് വീടിനടുത്തൊക്കെ ധാരാളം രങ്ങളിങ്ങനെണ്ടാവും അപ്പൊ മരത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരും കാറ്റടിച്ചാലൊക്കെയേ മരൊക്കെ പൊട്ടി വീഴാൻ സാധ്യതയള്ള ഏരിയാണ്
ആഹ് മര ഏഹ്
ആ പടുമരങ്ങളുവുണ്ട് പിന്നെ ച ക്ക മാങ്ങ അങ്ങനത്തെ വല്ല്യ വല്ല്യ മരങ്ങളൊ ക്കണ്ട് ഏഹ്
ഏഹ് എന്ത്
സൗണ്ട് ക്ലിയർ കൊറേണണ്ട് അറിയാം
ഞാനത്ര
അല്ല പുളിമാരം ഇ പിന്നെ വാഗ മരംണ്ട് അടക്കാപ്പഴ മരം അങ്ങനെ തെങ്ങും റബ്ബറ് അതൊക്കെ കൊറച്ച് വിട്ടിട്ടാണ് വരുന്നത് ഈ മഞ്ചാടിടൊക്കെ മരണ്ട് മഞ്ചാടികളൊക്കെ കുട്ടികളൊക്കെ പെറക്കി ഇങ്ങനെ കുപ്പിയിലാക്കി മരണ്ട് ചൊവന്ന് കാണാ നല്ല ഭംഗിയാണ് അത്
ആഹ ആഹ് ഞമ്മളൊക്കെ ഈ ചെറുപ്പകാലത്ത്ഒക്കെ കുറേ കളിച്ചു മ മഞ്ചാടി പറിക്കല് അങ്ങനത്തെ കളികളക്കെണ്ടായില്ലേ പണ്ട് ഇപ്പഴും കുട്ടികൾ കളിക്കാണ്ടോ അവിടൊക്കെ